ഹലോ.
ഹലോ.
ഹലോ,
ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ഒക്കെയുണ്ട്,
ഓഹ് ഫുഡ് കയ്ച്ച്, നിങ്ങളയ്ച്ചോ?
ആഹ് കഴിച്ചു, അവിടെ എന്തായിരുന്നു?
ഓ പത്തിരി, ചിക്കൻ കറി, നിങ്ങളവിടെയോ?
ഇവിടെ പുട്ടായിരുന്നു,
അതെയോ എന്താ പരിപാടി? അതെ,
ആഹ്, ഇപ്പൊ അടിച്ചു വാരികാണ്ട്ങ്ങനെ ഇരിക്ക,
ആഹ് ആഹ്, ഇവിടെ പണി തുടങ്ങുന്നുള്ളു,
ആഹ്,
ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി അടിച്ചുവാരി തുടക്കണം പാത്രം കഴികണം,
ആഹ്, മക്കളുണ്ടോ?
ഇല്ല ഇല്ല,
ഏഹ് പഠിക്കാ, സ്റ്റുഡന്റ?
അതെ അതെ,
ആഹ് ഞാൻ പഠി
ങ്ങൾക്ക് മക്കളുണ്ടോ? ആഹ് അതെയ,
മേരിഡാ?
പിന്നെന്താ? ആഹ്,
ഏഹ്,
നിങ്ങളോ?
അല്ല
ഏഹ്,
ആഹ്
ഇപ്പൊ കഴിഞ്ക്കുള്ളൂ രണ്ടു മാസം ആയിട്ടുള്ളൂ
ഉം
ഉം
അപ്പൊ കെട്ടിച്ച് കൊടുത്ത
അല്ല മാരേജ് കഴിഞ്ഞിട്ടില്ല, നിക്കാഹ്‌ കഴിഞ്ഞ്,
ആഹ് അങ്ങനെ,
ആഹ് എന്താ അവടുത്തെ കാലാവസ്ഥയൊക്കെ?
ഇവടെ ഇപ്പൊ കൊഴപ്പവില്ല ഒരു ചെറിയ വെയിലൊക്കെയുണ്ട്
ആഹ് ആഹ്, ഇവിടെ അങ്ങനൊക്കയാ ഇവിടെ ഇന്നലൊക്കെ മഴ ഉണ്ടായിനു ഇപ്പൊ വെയിലന്നെ,
ഏഹ്, ഇവിടെ മഴ ഇന്നലെ മഴ ഉണ്ട കഴിഞ്ഞോ ഞങ്ങള് ഇന്നലെ ഇവിടെ അല്ലായിരുന്നു ഇന്നലെ ഉമ്മാന്റെ വീട്ടിലായിരുന്നു,
ആഹ് ആഹ് ആഹ്,
ഉമ്മാന്റെ വീട്ടില് മയല്ലായിരുന്നു ഇവിടെ കൊറച്ച് മഴ പെയ്ത പോലെ തോന്നി, ഇന്നലെ വന്നപ്പോ റോഡൊക്കെ നനഞ്ഞ് കെടക്കുന്നുണ്ടായിരുന്നു,
ആഹ് ആഹ് ആഹ്, പൊതുവെ മയ കൊറവാ ഇപ്രാവശ്യം
ആഹ് അത് ശരിയാ ആഹ്
വെയില് തന്നെ ഇവിടെയൊക്കെ
ആഹ് അവിടെ കുളോ പൊഴൊ അങ്ങനെ എന്തെലും ഉണ്ടാവോ
ഇവിടെ അടുത്ത് ഇല്ല ഇവിടെ അടുത്ത് കൊറച്ച് പോണം
ഏഹ്
ആഹ് ഞങ്ങള് അങ്ങനെ അങ്ങ് പൊർത്ത് കുളിക്കാന് അങ്ങനെയൊന്നും പോവാത്തോണ്ട്
ആഹ്
അങ്ങനെ പഠിച്ച്-
ആഹ് ആഹ് ആഹ് നീന്താൻ അറിയാവോ..
പിന്നെ ഉച്ചഭക്ഷണം ഇല്ലാ
ഏയെ ആഹ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് കൊളം ഉണ്ടായതോണ്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്
ആ ആഹ അപ്പൊ എപ്പഴും പോവാലോല്ലേ..
ആഹ് ഇവിടെ എപ്പളും പോവാ
പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ആയോ
ഉച്ചക്ക് ഉമ്മ ആക്കിക്കൊണ്ടിരിക്ക്ണ്ട്..
ആഹ് ആഹ് നിങ്ങക്ക് ക്ലാസ്സ്ല്ലേ
ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉള്ളെത് അപ്പൊ ഇനി ഡിഗ്രിക്ക് ആയില്ലല്ലോ കൊറച്ച് രണ്ട് മാസം ഒഴിവുണ്ടല്ലോ അലോട്ട്മെന്റ് ഒക്കെ വന്നിട്ട് വേണ്ടേ
ആഹ് അഡ്മിഷൻ കോളേജ് കിട്ടേണ്ടി വരുംല്ലേ..
ആഹ് കോളജ് കോളേജ് കിട്ടണം..
ആഹാ ആഹ് ആഹാ പിന്നെ എന്താ വർത്താനം
നല്ല വർത്താനം
ഉം
ഉച്ചക്കക്കെ എന്താ ഉണ്ടാക്കിയേ
ഉച്ചക്ക് ചോറ്ണ്ടാക്കണം ചായ കുട്ച്ചയ്ഞ്ഞാ കൊർച്ച് ടൈമ് ഇവ്ടെ റസ്റ്റ്ണ്ടാവും അത് കയ്ഞ്ഞ്ട്ടാ ഉച്ചക്ക്ള്ളത് താെടങ്ങാെള്ളു
ഉം ഉം
ഉം ങ്ങെള് ഇമ്മാന്റെ വീട്ട്ലാണോ പ്പെള്ളേ
അപ്പ
എങ്ങെനെ
എപ്പഴ പണ്യൊക്കെ തീരാ
പണി ഒരു പന്ത്രണ്ട് മണ്യാെക്കാവ്മ്പോ കുൾച്ച് കേറും
ഏഹ്
ഇങ്ങെളവ്ടെങ്ങെനെ പണ്യൊക്കെ ഇട്ക്ക്ന്നെ
ഇവെടെ ഓരോ ദിവെസം ഓരോ സമയാണ് പണി തീര്ന്നെ
അഹ് ആഹ്
ചെൽപ്പം എങ്ങെട്ടേലും പോവാണ്ടെങ്കി പെട്ടെന്ന് പണി തീർക്കും ആഹ് പന്ത്രണ്ടെര ഒരു മണിയൊക്കെ ആവുമ്പോഴേക്ക് ഏഹ്
ഇങ്ങെള് പൊർത്തൊക്കെ പോവാേ ഫുഡ്ഡൊക്കെ കഴിക്ക്യാം പൊർ ത്ത് പോവല്ണ്ടോ
ആഹ് ഇപ്പാെ ഇങ്ങെനെ എന്താ ഇൻക്കാെരാവ്ശ്യത്തിന് പൊർ ത്ത് പോവാൻ ണ്ടെത്ണ്ടായോണ്ട്
അഹ് ആഹ് പോവെണ്ട്യെരും
ആഹ് ഇപ്പൊ ഫുഡ്ഡാെക്കെ കഴിക്ക്യാറ്ണ്ട്
അഹ് ആഹ് അവ്ടെ അട്ത്തെന്നാ റ്റൂറ് പോവാം പറ്റ്യ അങ്ങൻത്തെ സ്ഥലങ്ങളൊക്കെണ്ടോ
ഇവെടെ ഒരു മലെയ് മലണ്ട് ടൂറ് അർഞ്ഞാ കൊറേ ആൾക്കാര് ഇങ്ങോട്ട് വെര്ല്ണ്ട് ഒര് രണ്ട് കിലോമീറ്റ്റൊക്കെ പോയാല്
അഹ് ആഹ്
അപ്പോ അവ്ട്ക്ക് ആൾക്കാര് അവ്ട് ആഹ് കൊറേ ആൾക്കാര് വെര്ല്ണ്ട് വ്യൂസ് പ്പൊക്കെ കാണാന് ഞങ്ങളെട്ക്ക് നട്ന്ന് പോവല്ണ്ട്
ആഹ് അഹ്
പിന്നെ ഇവ്ടെ അട്ത്തങ്ങെനെ പിന്നേ വേറേതുല്ലാ അവ്ടെൻ
ആഹ് ആഹ് പോയി വെരാം പറ്റ്യ സ്ഥലം ആഹ് ഇവ്ടെ അട്ത്ത്ണ്ട് ഞമ്മള് നടന്ന് പോകാം പറ്റ്യ സ്ഥലല്ലാ അമ്മെള് വണ്ടീലൊക്കെ പോണം അങ്ങെനെ കൊറേ സ്ഥലങ്ങള്ണ്ട്
ഏഹ് നിങ്ങെളെ വീട്ട്ല് അതോ ഭർത് ഹസ്ബെന്റിന്റെ
ഹസ്ബന്റിന്റെ വീട്ടിലല്ലാ എന്റെ വീട്ടില് ഹസ്ബന്റിന്റെ വീട്ടില് കല്ല്യാണം കയ്ഞ്ഞിട്ട്ല്ലേ പോവാെള്ളു
അഹ് ആഹ്
നമ്മളയ്ന് മുന്നെ പോവുല്ലാ
ഏഹ് അതൽ അങ്ങെനെ പോണോല്ണ്ടല്ലാെലേ
ആഹ് ഇപ്പൊ കൊറേ മാറീല്ലേ ഇപ്പൊ നി കല്ല്യാണം കയ്ഞ്ഞ പോൽ തന്നെല്ലേ അങ്ങെനെല്ലേണ്ടാവെല് ലെരു പൊർത്തൊക്കെ അങ്ങെനെ പോവെല്ലോ
അഹ് ആഹ് ഹും അവ്ടെ അങ്ങെനെണ്ടാവ്‌ലലേ
ഇല്ല്യ ഇല്ലാ
ഏഹ്
വേറെന്താ കെ എസ് ആർ ടി സീലൊക്കെ പോയോ
ഏഹ്
ഫ്രീ സർവീസായ്ട്ട് പോയോ കെ എസ് ആർ ടി സീല്
ഇല്ലാ ഹ് ഇന്നലല്ലേ തൊടങ്ങിട്ടള്ളോ ങ്ങള്പോയ്
ഇല്ലല്ല
പോയിട്ടില്ല പോണം
ഏഹ് പിന്നെ ഇവിട്ന്ന് എന്തായാലും ഞങ്ങളെ സ്റ്റോപ്പ്ക്ക് ഒരു പത്ത് രൂപ കൊടുക്കേണ്ടി വരും പത്തോ പതിനഞ്ചോ രൂപ പിന്നെ അവിടന്നാണ് കെ എസ് ആർ ടി സിയുള്ളൂ
ആഹ് ഇവിടെ അങ്ങൻത്തന്നെ നമ്മളെ നാട്ടിലൂടെ ബസ് കെഎസ് ആർ ടി സി ആയിറ്റില്ല കൊറച്ച് പോണം പിന്നാ വീട്ടില് എന്താ പരിപാടി
വീട്ടില് പ്പൊ വെറുതെരിക്കാണ്
ആഹ് ആഹ് ങ്ങൾ വേറെന്തെങ്കിലും നോക്കുന്നുണ്ടോ ഡിഗ്രി അല്ലാ നോക്കുന്നേ
ഡിഗ്രിയും പിന്നെ ഒപ്പം പി എസ് സിയും നോക്കണം ന്നുണ്ട്
ആഹ് ആഹ് ആഹ് ഡിഗ്രി ഏതാ കോഴ്സ് നോക്കുന്നെ
ബികോമ് ബികോം സിന സ്കൊട്ത്ത് ണ്കോർപ്പറേഷൻല് ന്തേകിട്ടാണെങ്കി
ആഹ് ആഹ് എനി കിട്ടേണ്ടി വരൂലേ
ഏഹ് ആഹ് ങ്ങളേതാ എടുത്തീനേ ങ്ങളേവ്ടവരെ പഠിച്ചിട്ടുണ്ട്
ഞാൻ ഡിഗ്രി കംപ്ലീറ്റാക്കി ബി എ അറബിക്ക് ഇനി അടു ത്തത് അക്കൗണ്ടിങ് പഠിക്കണോന്നുണ്ട്
ആഹ് ഒക്കോണ്ടിങ്ങ്ലേ
ആഹ് ആഹ് പ്പൊ അടുത്ത മാസാണ് ക്ലാസ്സ് സ്റ്റാർട്ട്യ്യാ
ആഹ് ആഹ് സിക്സ് മന്ത് കോയ്സാ
അല്ല അല്ല വൺ ഇയർ കോഴ്സ്
ആഹ് ആഹ് ന്നിട്ട് എവിടെം കേറലേ
ആഹ് സിക്സ് മന്ത്എടുക്കുമ്പോ വാല്യൂ ണ്ടാവ് ല്ലന്നൊക്കെ കേട്ട് അപ്പൊ നമ്മൾ പഠിക്കുമ്പോ കൊറച്ചൂടെ വാല്യൂള്ളതന്നെ പഠിക്കാലോ
ആഹ് ആഹ് ആഹ്
പിന്നെ വീട്ടിലിപ്പൊ കൊറേയായി വർതെ രിക്കുന്ന് ഡിഗ്രി കഴിഞ്ഞി റ്റു വൺ ഇയർ പോയിറ്റില്ല
ആഹ്
ആഹ് പി
അപ്പൊ എങ്ങനെ ഫീസൊക്കെ എങ്ങനെ വരുന്നെ നല്ല റൈറ്റ്ണ്ടോ വൺ ഇയറിന്
ആഹ്. ട്വൻറ്റി സിക്സ്
ഉം.
ഉം ഉം അത് നമ്മള് കോളേജിൽ പോകുമ്പോൾ തന്നെ രാവിലത്തെട്ട് വൈകുന്നേരം വരെയാ ക്ലാസ് ഡെയിലി.
ഏഹ് ഡൈലി. അവിടെ അടുത്തന്നെ
ആഹ് ഇവിടുന്ന് ഒരു ബസ് കേറി പോവാനുള്ളു
ഏഹ്
നി ഹസ്ബന്റിനെന്താ ജോലി
ഹസ്ബന്റ് ദുബായില
ആഹ് അപ്പൊ ഇനി വന്നിട്ടായിരിക്കൂല്ലേ കല്യാണം
ആഹ് അതെ ആ ഒരു ഇതില് വെറുതെ ഇരിക്കേണ്ടാ പഠിക്കാൻ പോവാൻ പറഞ്ഞ
ആഹ്
നിങ്ങ അവിടെ അടുത്ത് സ്കൂള് കോളേജഒക്കെ അടുത്ത് തന്നെയാണോ കൊറച്ച് പോണോ
ആഹ് ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ട് പിന്നെ കൊറച്ച് വേറെ കൊറെ കൊടുത്തക്ണ്
ആഹ് ആഹ് ആഹാ
ഇവിട അടുത്ത് ഒന്ന് തന്നെ ഉള്ളു ഏഹ്
അടുത്ത മാസാണോ ക്ലാസ് തുടങ്ങാ
ആഹ് അത് ഇങ്ങനെ അലോട്ട്മെന്റില് കിട്ടണതിനന്നുസരിച്ചായിരിക്കും
ആ ആ അതെ
ആഹ്
ഇപ്പൊ വെക്കേഷൻ തന്നെ ആയിക്കൂലെ. എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ.
ചായ വൈകുന്നേരംക്കെ എന്താ ചായക്ക്. ചായക് എന്താ കുടിക്കല്
വൈകുന്നേരം ച യ്ക്ക് നമ്മള് പുറത്തന്ന് വാങ്ങലോ അധികും ഇപ്പൊ മയ ആയതുകൊണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോ ചൂടുള്ള പുറത്ത് പുറത്ത് പോയി ചായ കുടിക്കാനൊക്കെ പൂതിയാവും അപ്പൊ അങ്ങനെ പുറത്ത് പോവും. നിങ്ങള അവിടെ എങ്ങനെ?
ഇവിടെ ഇടക്ക് ഇവിടെ ഇണ്ടാക്കും ഇടക്ക് വാങ്ങും ഇടക് ഒന്നും ഉണ്ടാവുല്ല അങ്ങനെയൊക്കെ. എന്നും ഇപ്പൊ ഇണ്ടാക്കാൻ കഴിയി ല്ലല്ലോ.
അതോ അതെ നിങ്ങള് ഉമ്മാന്റെ വീട്ടിലൊക്കെ നിക്കാൻ പോവല് ഉണ്ടാവുംല്ലേ
ആഹ് അന്നലെ പോയിരുന്ന്. ഇന്നലെന്നെ വന്നു നിന്നില്ല ഇന്നലെന്നെ വന്നു
ആഹ് ആഹ്